ഹലോ
ക്കുന്നുണ്ടോ
ആഹ് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് എന്താണ് മഴയിണ്ടാ
ആഹ് ഇന്ന് കൊഴപ്പൊന്നുവില്ല ആഹ് മഴ പെയ്തു ഒര് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പ ത്തേന് ഒരു ചെറിയ മഴ പോലൊണ്ടാരുന്നു പിന്നെ വേറെ കൊഴ അവ്ടോ
ഇവ്ടെ മഴേയിണ്ടായില്ലിന്ന്
ഉം പിന്നെ ആഹാരവൊക്കെ കഴിച്ചോ
ആഹ് കെ ഇല്ല കഴിച്ചിട്ടില്ല. കഴിക്കണം. അവെടെന്താ കഴിച്ച?
ആഹ് ഇവെടെ കഴിച്ചു. ഇവെടെന്ന് ആഹ് അപ്പം ആരുന്നു.
കാണുവോ രാത്
ആഹ് ചോറ് ചോറ് എനിക്കിന്നൊരബത്തം പറ്റിപ്പോയി. രാവിലെ അപ്പം ഉണ്ടാക്കേനേ കൊണ്ട് ഏഹ് പൊടി മേടിച്ചോണ്ട് വന്ന് കഴിഞ്ഞ ദിവസം. അപ്പ ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പ കൊണ്ടുവന്നത് ആഹ് എന്തോ ആയി. ഇടിയപ്പ ഒ ഇടിയപ്പോം അപ്പോം കൂടെ ഒണ്ടാക്കുന്ന പൊടിയാ മേടിച്ചോണ്ട് വന്നത്. ഞാൻ വിചാരിച്ചത് പാലപ്പത്തിന്റെ പൊടിയാണെന്ന് വിചാരിച്ച്, അതാമ്പോ നമ്മെക്ക് ഒരു മണിക്കൂറ്. വെച്ചാ മതി. അരെച്ച് വെച്ചാ മതി. ആഹ് ഏഹ് തേങ്ങയെക്കെ ആഹ് തേങ്ങയെക്കെ അരച്ചിട്ട് നമ്മെക്ക് ഒരു മണിക്കൂറ് വെച്ച് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മെക്ക്. ക്കെ എടുത്ത് ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിക്കാം. ഞാൻ ആ ഒരു ഓർമ്മേല്. ഇത് തേങ്ങക്കെ ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒണ്ടാക്കാനെക്ക കൊണ്ട് തൊടങ്ങിയപ്പഴാ. അതിൻ്റെ ഇത് കവെറ് നോക്കുന്നേ. കവെറ് നോക്കിയപ്പോഴാ അറിഞ്ഞേ, അപ്പോം ഇടിയപ്പം കൂടെ ഒണ്ടാക്കുന്ന. പൊടിയാരുന്നു. അതാണെങ്കി നമ്മെള്. സാധാരണ പോലല്ല. പത്ത് മണിക്കൂറ് വെക്കണം. ഇങ്ങനെ എടുത്തിട്ട്. ഈസ്റ്റെക്കെയിട്ടിട്ട് പ ത്ത് മണിക്കൂറ് വെച്ചെങ്കില് അത് നമ്മെക്ക് കറക്റ്റായിട്ട് ഒണ്ടാക്കി എടുക്കാൻ പറ്റത്തൊള്ളൂ. ഒന്നും പറയണ്ട. ആഹ് അന്നേരം പിന്നെ അത് പറ്റിയില്ല.
ആയ്യോ.
തന്നെയല്ല, നമ്മെള് ഇങ്ങനെ കടേന്ന് മേടിക്കുമ്പഴ്, നമ്മെള് വീട്ടിലൊണ്ടാക്കുന്നതിന്റെ കൂടെ. ല്ലേ. അയിന്റെ കൂടെ ചോറെക്കെ അരച്ച് ചേർക്കണം. പാലപ്പം നമ്മൾ അല്ലാ ആഹ് അല്ലാത്ത പൊടി മേടിക്കുവാണെങ്കി നമ്മെക്ക് അത് അങ്ങ അങ്ങനെ തന്നെ എടുത്ത്. ങ് ഏഹ് തേങ്ങ മാത്രം ചേർത്താൽ മതി. തേങ്ങയും കൊറെച്ച് പഞ്ചസാരയും ഇട്ടങ്ങ്. കലക്കിയെടുത്ത് വെച്ച് ഒരു മണിക്കൂറ് കഴിഞ്ഞ് ഒണ്ടാക്കാം. ഇത് ഇതൊക്കെ ചേർക്കണവാരുന്നു. ഞാൻ പിന്നെ കൊറെച്ച് ചോറും അരച്ച് വെച്ച്. കൊറെച്ച് ഈസ്റ്റെക്കെ ഇട്ട് കലക്കി വെച്ചു. ഇപ്പം പിന്നെ വൈയിട്ടായപ്പത്തേന് നല്ല. പോല് പൊങ്ങി. വൃത്തിക്ക് കിട്ടി
ആഹ്
ആഹ് ഉം പിന്നെ അത് ആഹ് അത് പിന്നെ ഒണ്ടാക്കി. ഈ കഴിച്ചു എല്ലാവെര്. ഴിച്ചിട്ട് ഇങ്ങനെയെക്കെ ഇരിക്കുന്ന്. ഉം പിന്നെ. എന്തൊക്കെയൊണ്ട് വിശേഷം?
ആഹ് അങ്ങനെ പോന്നു.
ഉം ഇനിയിപ്പം ഓണൊക്കെല്ലേ വരുന്നേ രണ്ടു മാസല്ലേ ഒള്ളൂ അല്ല ഇനിയിപ്പോ രണ്ടു മാസം സല്ലേ ഓണൊക്കെല്ലേ വരുന്നേ ആഹ് എല്ലാരും പ്പം ഈ പ്രാശ്യം എനിക്ക് തോന്നുന്നു നേ രത്തേ യാന്ന് ഓണം
ആണല്ലേ ആഹ് ങ്ങള് പൂവൊക്കെ ഇട്വോ
ഇവടെ ഇവടെ ഞാൻ നേരത്തേക്കെ ഇടുവായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ പൂവൊന്നും അങ്ങനെ ഇടാറില്ല പിന്നെ ഞങ്ങക്ക് ഇവിടെ ഒരു വായനശാലയുണ്ട് അവിടെപ്പൊ അന്ന് പരിപാടിയൊക്കെ ഒണ്ട് ഓണത്തിന് തിരുവോണത്തിന്റെന്നേ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ രാവിലെ അത്ത പൂക്കളം മത്സരായിട്ടൊന്നും ഇല്ല എല്ലാരുടി ചേർന്ന് പൂവൊക്കെ വെച്ച് അത്ത വിടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പരിപാടിയൊക്കെ കാണും
ആഹ്
ഉം അവിടൊ
ഇവടെ വീട്ടില് ഇടൊന്നുല്ല പിന്നെ ങ് പണ്ടൊക്കെ ആകുമ്പോ സ്കൂളിലൊക്കെ അയിനായിട്ട് ഓഫീസില് ഇപ്പാണെങ്കി ഓഫീസിലിടും
ആഹ്
ആഹ് അപ്പങ്ങനെ പൂവൊക്കെടായാലും എനിക്ക് വാ ഇതാക്കാനറിയില്ലേലും കൂടും ങ് അരിയാനൊക്കെയാ മെയി മെയിനായിട്ട് ഇടാന് എനിക്കൊരു പേടിയാ ബാക്കിയുള്ളൊരൊക്കെ ഞാൻ അരിഞ്ഞു കൊടുക്കും അങ്ങനെ
ആഹ് പിന്നെ അവിടെ ഇതുപോലെ പരിപാടികളൊന്നുംല്ലേ ഓണത്തിന് പരിപാടികളൊന്നുംല്ലേ
ഓണത്തിന് റെസിഡെൻസിന്റെ വകായിട്ടൊക്കെ പരിപാടികളുണ്ടാകും
ആഹ്
അപ്പ അതിനെല്ലാം നിക്കും പിന്നെ ഓഫീസിലെ പരിപാടി സ്കൂളാണേ സ്കൂളിലെ പരിപാടികളിലേക്കൊക്കേ പങ്കെടു
ആഹ് ഇവിടിപ്പൊ ഞങ്ങക്ക് ഇവടി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ലേ ല്ലെ ഈ പിന്നെ വായനശാലയിലെ പരിപാടിയാണ് ങ് തൊടങ്ങുന്നേ അപ്പം ആം വേ ചെ ഉത്രാണത്തിന്റെ അന്ന് വൈകിട്ട് തൊട്ടെ അവിടെ എല്ലാം തൊടങ്ങും സ്റ്റേജൊക്കെ കെട്ടി രാത്രിയൊണ്ടാവും പരിപാടികള് ആഹ് രാവിലെ രാവിലെ തൊട്ട് ഉച്ചവരെ പിള്ളേര്ടെ കൊച്ചു പിള്ളേരുടെ ഓട്ടം ചാട്ടം നാരങ്ങ സ്പൂണ് അങ്ങനത്തെ കായിക മത്സരങ്ങളൊ ക്കെ രാവിലെ തൊട്ട് ഉച്ചവരെ നടത്തും ഉച്ച കഴിഞ്ഞ് ആഹ് ഉച്ച കഴിഞ്ഞ് രൂ രണ്ടു മണി ക്കെ ആവുമ്പഴത്തേനും നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ചെറിയ ആൾക്കാരെല്ലാം ചെല്ലും ചെന്ന് കഴിയുമ്പോ പിന്നെ അവരുടെ പരിപാടികള് വലിയ ആൾക്കാരുടെ പരിപാടി ആഹ് ആഹ് എല്ലാം ഒണ്ട് എല്ലാം ഒണ്ട് കസേര ഇപ്പൊ കസേരകളി ഇന്നും നടത്തത്തില്ല കാരണം കസാരകളിയൊക്കെ നട ത്തുമ്പോ വീഴുന്നതുകൊണ്ടും കസേരകളൊക്കെ ഒടിയുന്നോണ്ടും അതിനാരട്ട് ആഹ് പന്തിങ്ങനെ കസേരയിലിരുന്ന് അങ്ങനെങ്കി ഇരിക്കോ അല്ലെങ്കി നിൽക്കോ എന്നിട്ട് പന്തിങ്ങനെ കൊടുത്തു കൊടുത്തു പോകും പാട്ടിടും പന്ത് കൊടുക്കും പാട്ട് നിർത്തുമ്പം ആറേകയ്യിലാണോ പന്തിരി ക്ക്ണെ അവര് പൊറത്താവും അങ്ങനെ
ഓഹ് അങ്ങനെ ആക്കിയോ ഓഹ് അയ്ശെരി
തേരാളി ഇല്ല ഇപ്പം പൊതുവേ നടത്തില്ല ഉം പിന്നെ മെഴുകുതിരി ത്തിച്ചോട്ടം സൂചി നൂല് കോറ്ക്കല് കുപ്പിൽ വെള്ളം നെറ ക്കല് നാരങ്ങ സ്പൂണ് എല്ലാം ഒണ്ട് പിന്നെ അത് കഴിഞ്ഞ വടംവലി ഉറിയടി ഉം അതെല്ലാം കഴിഞ്ഞൊരു അഞ്ച് അഞ്ചര ഒക്കെ ആവുമ്പൊ ത്തെന് അത് കഴിയും ഉം പിന്നെ വീട്ടിലെല്ലാം വന്ന് ങ് കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോ രാത്രീലത്തെ പരിപാടി തൊടങ്ങും ഡാൻസ് പാ ട്ട് അങ്ങനെ
ആഹ്
ഉം നല്ല രസ
ഞാൻ പിന്നെ ഇപ്പ ങ്ങളും കസേര കളിക്ക് നൽക്കാറുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ നിർത്തിയ അതൊന്നും എനിക്കറിയില്ല അന്നേ ത് കസേരക്കളിക്ക് നിർത്തൽണ്ട് പിന്നെ അങ്ങനെ അതാണ് മെയിനായിട്ട് എന്റെത് അതല്ലാതെ വേറൊന്നിനും അങ്ങനെ അധികം നി ക്കലില്ല പിന്നെ കാണും എല്ലാം കാണും
ആഹ് എല്ലാത്തിനും ചേരണം നമ്മുക്ക് പറ്റുന്ന സമയത്ത് അവരിയൊക്കെ നമ്മള് അഒക്കെ ഒരു രസല്ലേ വർഷത്തില് ഒരിക്കൽ വരുന്നതല്ലേ ഓണോന്ന് ആഹ് ഓണോന്ന് പറയാ ന്ന് തന്നെ നമുക്ക് എന്നു എന്നും
ദേശ്യോ ഉം
ആഹ് എല്ലാരും ഒരുപോലെ ആഘോഷിക്കുന്ന ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഉം നമ്മള്
സാദ്യയൊക്കെ പിന്നെ എങ്ങനെ
ആഹ് സദ്യ ആഹ് പിന്നെ സദ്യൊക്കെ ഉണ്ട് ആഹ് രാ വിലെ ആഹ് രാവിലെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച ആവുമ്പത്തേനും ആഹ് ഇവിടെ ഞങ്ങള് എഹ് പിന്നെ പൊതുവെ എല്ലായിടത്തും പൊതുവെ സത്യം പറഞ്ഞാല് ഓണോക്കെയാഉമ്പൾത്തേനും ഇറച്ചി മീനും അങ്ങനെയൊന്നും ഉള്ളതന്നും മേടിക്കത് ത്തില്ല പക്ഷെ ഇവിടെ ആണെങ്കിലും അതെല്ലാം ഉണ്ട് ഇറച്ചി കാണും മീൻ കാണും ചിക്കൻ ആഹ് എല്ലേ ആഹ് എല്ലാം ഉണ്ട് അതെ ചെലേ ചെലെ വീടുകൾളൊന്നും ഇല്ല കേട്ടോ ഇവിട ഇവിടങ്ങള ആണെ പോലും തിരുവോണത്തിനന്ന് ചെലെ വീടുകൾലൊന്നും ആരും ഒന്നും മേടിക്കത്തില്ല നമ്മള്
ആഹ് ചെലോരിപ്പം അങ്ങനെ ആക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സദ്യക്കൊക്കെ വിളിക്ക്യോല്ലോ വീട്ടിന്റെ അടുത്തുള്ളടെ ആഹ് അപ്പൊ മീന് കറി ണ്ടാവൂല പക്ഷെ മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഉണ്ടാവും
ആഹ്
ഫ്രെണ്ട്സ് ഒക്കെ എന്നെ വീട്ടിലൊക്കെ ക്ഷണിക്കുമ്പോ അങ്ങനെയാ മീൻ പൊരിച്ച ഉണ്ടാവും ച്ചി ക്കൻ പൊരിച്ചതും ഉണ്ടാവും മീൻ പൊരിച്ച ഇല്ലേലും ചിക്കൻ പൊരിച്ച ഉറപ്പായിട്ടും ഉണ്ടാവും അത് ചെലേ പ്പം ഇതില്ലാതെ കൂട്ടാൻ പറ്റാത്തവരുണ്ടാവൊല്ലോ
അഹ് ആഹ്
പ്പങ്ങനെള്ളോൽ ഇപ്പ എല്ലാരും നൊ എല്ലാരും ഇപ്പ ചിക്കനും മട്ടനും അതൊ ഒക്കെ തന്നെയാണോപ്പൊ എല്ലാവാരും ഇത്
ആഹ് ആഹ് ഇവടെ ഇവടെ പണ്ട് തൊട്ടെ ആഹ് അങ്ങനെ പക്ഷ് ഏഹ് ഞങ്ങള് കല്യാണത്തിനൊക്കെ മുമ്പ് വീ ട്ടിലൊക്കെ ആണെങ്കി അങ്ങനെ ഇറച്ചിയോ അങ്ങനൊന്നും മേടിക്കത്തില്ല ഫുള്ളന്ന് ആഹ് പച്ചക്കറി ആയിരിക്കും അവിയല് തോരൻ
പച്ചക്കറിന്ന്യാലേ
ആഹ് ആഹ് ഇന്നത്തെ കാലത്ത് ആരാ പച്ചക്കറിയൊന്നും കൂട്ടി ആരും അങ്ങനെ കഴിക്കത്തില് ഇച്ചിരി മീൻ കറിയെങ്കിലും ഉണ്ടെങ്കിൽ മീന്റെ ചാറെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലായിരിക്കും കഴിക്കും പിന്നെ പായസം വെക്കും പായസം ഉണ്ടാവും ഉം ആഹ് പായസം വെക്കും പിന്നെ ഈ പറഞ്ഞേന്റെ കൂട്ട് ഈ പരിപാടികളൊക്കെ ആവുമ്പോ സത്യം പറഞ്ഞാല് കഴിക്കാൻ ഒന്നും സമയം കിട്ടത്തുല്ല ഉച്ച ആഉമ്പത്തേനും എല്ലാരും കഴിച്ച് ഉച്ചയാവുമ്പോ പിന്നെ എല്ലാരും വാഴയിലൊക്കെ വെട്ടി അന്ന് പിന്നെ എല്ലാം ഉം വാഴ എല ക്കാത്തല്ലേ നമ്മൾ കഴിക്കുന്നേ ആഹ് അതെല്ലാം വെട്ടി അങ്ങനെ ആ ഹ് ചോ ചോറൊക്കെ കഴിച്ച് ഉച്ച കഴിയുമ്പത്തേനും പിന്നെ പോകും ആഹ് ഇപ്പം അഹ് ഇനിയിപ്പോ ഇന്റെ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ നടക്കും ഇനിയിപ്പം പ്രോഗ്ര പരിപാടി കളൊക്കെ നടത്താനേ ഡാൻസും പാട്ടും എനിക്ക് അതിന്റെ പരിശീലനങ്ങളൊക്കെ ആയി
ഇനി അങ്ങോട്ട് പ്രതേകിച്ചും ആഹ്
എന്താ പറയാ എന്താ
ആഹ് പിന്നെ പിന്നെ ഇനിയിപ്പം ചോറ് കഴിക്കണം
ഉം ഇന്നെന്തുവാ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ കഴിക്കാൻ
ഇന്നിപ്പോ സ്പെഷ്യലായിട്ടു ഒന്നുമില്ല നാളെയാണ് പിന്നെ ഞായറാഴ്ചയാണല്ലോ
ആ ഹ് ആഹ്
ഇന്ന് സാധാരണ അഹ് എന്നും ഉണ്ടാക്കുന്ന മീന് ഇന്നെന്താന്ന് ആർക്കും അറിയാം അറിയില്ല ഉണ്ടാക്കുന്നേ ഉള്ളു
അപ്പൊ നിങ്ങള് നിങ്ങള് വൈകിട്ടാണോ ഉണ്ടാക്കുന്നേ
അല്ല ഇന്ന് ഇന്ന് ഇന്ന് തീർന്നേന് മാന്തായിരുന്നു അത് മീന് തീർന്ന് ഉച്ചക്ക് ഉച്ചക്കത്തോടെ തീർന്ന് അപ്പൊ രാത്രിനി ഇപ്പം എന്തോ ചെയ്യുന്നുണ്ടെന്ന പറഞ്ഞെ ബീഫ് എന്തോ കൊണ്ടോനീന്നു അപ്പൊ അത് ആക്കുന്നുണ്ട്
ആഹ് ആഹ് ഇനിയിപ്പോ നാളെ ഞായറാഴ്ച ആയതോണ്ട്
ആണോന്നറിയില്ല ആക്കണുണ്ട്
അഹ് പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ
ആഹ് എല്ലാരും സുഖായിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെ എല്ലരും സുഖമായിട്ടൊ ക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പം
ഉം
സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ അതിന്റെതിൽ ഇ ഒരാഴ്ചയുള്ളു ആഹ് അതിന്റെ ഓരോ ഇതോളൊക്കെയാ പുസ്തകങ്ങൾ പൊതിയാനും പിന്നെ അതിൻ്റെ അഹ് പിള്ളേരെ ആണെങ്കിൽ പഠിപ്പിക്കാൻ പിള്ളേർക്ക് പഠിക്കാൻ ഇരി ഇരിക്കാനും മടി അക്ഷരങ്ങളെല്ലാം മാറുന്നു പോ ഇ ഇനി അതെല്ലാം കുത്തിയിരുത്തി ഒന്ന് എഴുതിപ്പിച്ചിട്ടൊക്കെ വേണം വിടാന് ഉം ഹിന്ദി അവനാണെങ്കിൽ ഹിന്ദിണ്ട് അപ്പം അതും പഠിപ്പിക്കണം അപ്പൊ ഇ ങ്ങനെയിരിക്കുന്നു ഉം
ഉം
ഉം എന്നാൽ ശരിയെന്ന
ശരി ആഹ്
ശരി ഓക്കെ
ഉം